ഹലോ
ഹലോ
ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം സുഖായി പോണ് ഓഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് സ്കൂളില് മോളെ പറഞ്ഞയച്ച്
ഏഹ് ഏഹ് ഏഹ്
ഉം പേപ്പറ് നോക്കാ വിയാരിച്ച്
ആഹ് ആഹ് പേപ്പറോക്കുവാ
പേപ്പറ് ആഹ് വീട്ടിലുണ്ട് നോ ക്കാനൊന്നും സമയം കിട്ടൂല ചെലപ്പോ ഒഴിവ്ള്ളേരെങ്ങനെ നോക്കൂ
ആഹ് രാവിലെ ഈനേരം സമയം നോക്കിയാലേ നോക്കളൂ ല്ലേ
ആഹ് പിന്നെ പിന്നെ ഉച്ചകത്തെ പണിയെടുക്കാനായില്ലേ
ആഹ് ആഹ് ചോറക്കായോ
ഉം ഇല്ല്യ വെള്ളം വെച്ചിട്ടേ ഒള്ളൂ
ഏഹ് ഏഹ് സ്കൂൾക്ക് കൊണ്ടോയണ്ടാവില്ല ല്ലേ
ഇല്ല സ്കൂളിന്ന് കിട്ടണേ കൊണ്ട് പിന്നെ പ്രശ്നല്ല അതൊണ്ട് എന്തെങ്കും കടിയന്തോ കൊണ്ടോയാൽ മതി കറി എന്തെങ്കിലും പൊരിയോ അല്ല പപ്പടം പൊരിയോ അങ്ങനെ എന്തെങ്കിലും
ആഹ് ആഹ് നിങ്ങളെ വീട്ടിൽ പേപ്പർണ്ടോ ഇല്ല ഇല്ല പേപ്പർ വരുത്തലില്ല
ഏഹ്
വരത്തിയാലും നോക്കൂല പിന്നെ ഫോണ് ള്ളോണ്ടേ
ആഹ് ഇപ്പൊ ന്യൂസ് കൊറെ അയില് വരോല്ലോല്ലേ
ആഹ് ന്യൂസായില് വരും
ഉം ക്ഷെ അതില് വരാത്തെ ണ്ടാവോലോ
ആഹ് അത് ശെരിയാ പിന്നെ വാ വായിക്കാ നമ്മക്ക്
ആഹ്
പേപ്പറങ്ങ് വായിച്ച് ഉം വായിക്കാനൊക്കെ നല്ലന്നെണ്
ആഹ് വായന അതാണ് വായന കൊറച്ച് നാൾണ്ടായിക്കോളും വാങ്ങ പേപ്പറൊക്കെ ആവുമ്പോളെ ആഹ് ഇപ്പൊ വായന കൊറെ കുറവാണല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഏഹ് യിപ്പൊ
കൂല ഇപ്പ ഞമ്മള് വീട്ടിലെ പണികളന്നെ ണ്ടാവുമ്പാടും ആഹ് സമയത്തൊരു ഫ്രീയേനി സ്കൂള് പഠിക്കണ കാലത്തൊക്കെ എന്തെന്ത് ബുക്ക് കിട്ടിയാ ലോഴിവാകൂ ലെനി
ആ അന്ന് ഓരോ ബുക്ക് അങ്ങനെ ബുക്കുകളും ഇതുക്കെ ഉണ്ടാകോലോ
ആ ഇനിപ്പോ സ്കൂൾ ലൈബ്രറി പോയാല് ലൈബ്രറീത്തെ ഫുള് ബുക്ക് വായിക്കുന്ന പരിപാടിയ ബുക്ക് വാര് ഇഷ്ടേനി വായനോട്
ഉം ഉം
മക്കളോട് ഞാൻ പറയല നല്ലോ വായിച്ചോണ്ടി വായിച്ചാല് വിവരം കിട്ടു കിട്ടുള്ളൂ വായിക്കാതെ വിവരം കിട്ടൂല അറിയല്ല അത് പയഞ്ചല്ല ന്നെ അങ്ങനെയാണല്ലോ അത്പലെ തന്നെയത് ഇന്താ സംഭവം മ്മള് ശ്രദ്ധിക്കായിട്ടാണ് ഒന്നാമത് ഉം
ആമലയാളം നല്ലോ വായിക്കണം എന്നാലാണ് ഓരോന്ന് അറിയണെങ്കിലും
വായന കൂടി തന്നമ്മളെ പിന്നെന്താ പറയാ നമ്മള സംസാര ശൈലിയും പിന്നെ കുറേ അങ്ങനെ കുറേ അതും കിട്ടും അതേപോലെ എയ്ത്തും ഞമ്മക്ക് റെഡിയവാകഴിയും പക്ഷേ ആ വ ആ വായി ക്കുബ്ളാണല്ലോ നമ്മള എയ്ത്ത് ഏതൊക്കെ അക്ഷരങ്ങളാണ് നമക്ക് മനസ്സിലിങ്ങനെ വരൂ ക്ഷെ അങ്ങനെ അതും ശരിയാക്കാൻ കഴിയൂ അതേപോലെ സംസാരം ഞമ്മക്ക് കൊറേ നന്നാക്കാ കഴിയു വായിച്ച് കൊറെ മനസ്സിലായൽ ഓരോ വാക്കുകൾ ഓരോ സ്ഥലത്ത് പ്രയോഗിക്ക ക്കേണ്ട വാക്കുകളൊക്കെ ഞമ്മക്ക് കുറേ കിട്ടുഅത ഇപ്പം ക്കെ നിന്നിട്ടോ ആദ്യക്കെ നല്ലോ വായിക്കലും അതിനുള്ള എല്ലാം എല്ലാരും മക്കളൊക്കെ എന്നോടയിതിപ്പിക്ക ആ ഹസ്ബന്റായാലും അയിനെന്താ എഴുതാണ്ടെങ്കിയ്യ് ഈ എഴുതികൊണ്ട എഴുതികൊണ്ട പറയും യാ എഴുതി
എഴുതാനൊക്കെ അഹ് അഹ് അക്ഷരം ഞമ്മക്ക് വേവം അറിയാൻ കഴിയും അഹ് അഹ് അതെല്ലെ ങ്ങനെ വായിച്ചങ്ങനെ ശീലായാല്
അതന്ന ആഹ്
ങ്ങന വായിക്കണം
പ്പൊ ബുക്ക് കൊറേണ്ട് വായിക്കാനിരിക്കുമ്പോതിന് ഉറക്ക വരയ്യ പ്പ അതാണ് ഇപ്പ ഞമ്മളൊന്നാമത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണല്ലോ വായിക്കായിരി ക്യാ അപ്പൊ പിന്നെ ആ ക്ഷീണ ത്തി ലങ്ങനെ ഒർക്ക വര അയിന് വേണ്ടി മൊബൈല് നോക്കുബ്ലാ ഒരു ഒർക്ക വരൂല്ല
ഏ ഏ അത് സമയം പോണതു അറിയില്ല
ആഹ്
ആഹ്
എത്രോ ബുക്കുണ്ട് നല്ല നല്ല ബുക്ക്ണ്ട് വായിക്കാന് പക്ഷെ വായിക്കാനിരീകുബോതിനു ഒറക്കവരും
ആഹ്ആഹ് അത് ഞമ്മള് കുറാൻ ഓതാനൊക്കെ ഇരിക്കുമ്പോ അതേമാതിരിയാണ്
ആ അതന്നെ അപ്പളൊക്കാണി ർക്കവര നല്ല കാര്യം ചെയ്യുമ്പോളൊക്കെ ഒറക്കവരു വേണ്ടി മൊബൈല എന്തെങ്കിലും
അ റീൽസ് ആഹ് അത് സെരി ഹ്ഹ്ഹ് അയിനൊര് കെഴപ്പല്ലാ അത്ങ്ങനെ നോക്കിയിരിക്കും
നോക്കി കുത്തിരിക്കും അതെന്നെ അതേ കോയിമുട്ടക്കൊക്കെ വെല കൂടിയ്ണ് ആഹ് ആഹ്
അഹ് ആഹ് അത്പർഞെട്ട് കോഴിമുട്ടക്ക് എല്ലത്തിനു വെല കൂടിയക്ക്ണ് അഹ് അഹ് എല്ലാത്തിനെ ക്കെ വെല കൂടുതലാ
ഉം മറ്റെ അഞ്ചുർറുപ്യള്ള സാധനേനി
ഇപ്പം ഇപ്പെ എട്ട്പ്പയത്, എട്ട്പ്പായതോന്ന്ണ്ട്.
ആഹ്, എട്ട്പ്പായതാ. അപ്പ പിന്നെ നാടെൻ മുടക്ക് അയ്നക്കാട്ടിം വെലാവൂലേ
ആ അതേകാട്ടിലും ആവും, പത്തോ അവടെക്കാവും. കോയികളൊക്കെണ്ടോ?
കോയികള്ണ്ടായ്നു പിന്നെ, എന്തരു അസുഖം വന്ന് ന്ന് ഒ റ്റടിക്ക് ഫുള്ളാണ്ട് ചത്തോയി.
എ ഏഹ്.
വല്യ വല്യ കോയിക്കള്. പിന്നാ സങ്കടം തീർന്നില്ലൃ, പ്പാ ഒക്കെ ഒയിവായി. ഇപ്പൊരു കൊല്ലത്തോളക്കായി ക്ഷെ ഇപ്പളും ആ കോ ആ വിചാരിക്കുമ്പോ കോയിനെ പോറ്റാൻ തോന്നൂല.
ആ ആഹ്.
കോഴിം കോഴിമുട്ടിം ഒക്കെള്ളൊരു ഇതെയ്നി.
ആഹ് ആഹ് ഞമ്മക്ക് പൂതിയെന്നെ തീരും.
ഞാഹ്, അതിനോടുള്ളൊരിഷ്ടം തന്നെല്ലൃതായി പക്ഷെ പ്പളും കാണുമ്പോരു പൂതിയാവുട്ടോ കോയി തെനീനിപ്പോ പൂ കോയിമുട്ടക്കെ പീടൃന്ന് വാങ്ങ്ണാലേയ്ക്കുമ്പോ, പോറ്റ്യാ മത്യയ്നിന്ന് തോന്നിപ്പോവും.
ആഹ്, അങ്ങനെ സ്ഥലള്ളോൽക്കൊക്കെ. ങ്ങനെ ണ്ടാക്കാ കോയികളൊക്കെ.
പ്പ ഒന്നു കൊറവെന്നെണ്, ബുദ്ധിമുട്ടെന്നെണ് പോറ്റാനൊക്കെ, അയൽവക്കത്ത് ആഹ്, അയൽവക്കകളും ഒക്ക ബുദ്ധിമുട്ടാണ് ങ്ങനെ പറയൂ, പിന്നെ. ആഹ്, ഓല്ങ്ങനെ എറിയ്ണ് അവിടുന്ന് കാണുമ്പ സങ്കടാവും ചെയ്യും
അ ആ അല്ലെങ്കി പിന്നെ വല്യ കൂട് വാങ്ങണം അയിലിട്ട് വ
പിന്നാ, തൊർന്ന് വിടാതൊക്കെ ആണങ്കി പിന്നിം പറ്റും.
എങ്ങനെയാലും വല്യ കൂട് വാണം.
അത്പ്പ നടക്കൂല കോയ്ക്കളൊക്കെ ഇങ്ങനെ എപ്പോളും ഇങ്ങനെ അടച്ചിടാന്നറയുമ്പ പ്പെര്. അയ്റ്റങ്ങക്ക് ഒര് ബുദ്ധിമുട്ടാണല്ലോ, അയ്റ്റ്യ പാറി പറന്ന് ചിക്കീ. കൊർച്ചൊക്കെ, ഇട്ത്ത് തിന്നുമ്പളാണല്ലോ, മറ്റേ നമ്മള് തിന്നാ കൊട്ക്ക്ണ. മാത്രല്ലേ ണ്ടാവൊള്ളൂ.
ണ്ടാവൊള്ളൂ അത്രന്നെ ണ്ടാ വൊള്ളൂ, മറ്റേത് ചിക്കി, പൊർക്കി, നടക്കും. ഉു ഉം.
റ്റൃ അങ്ങനെ ഓരോന്നും തിന്നുമ്പോ ആ കോഴിക്കും ആ കോഴിമുട്ടക്കു ആണല്ലോ അയിന്റെരു ഫലം കി ട്ടാ നമ്മള് കൊടുക്ക്ണെര് അത് തീറ്റ മാത്രേണ്ടാവൊള്ളൂ മറ്റ് റ്റോലത് അതുംഇതൊക്കെ പെർക്കി പ്പുഴൂ എന്തെങ്കിലും ഉം ചെതലോ എന്ത് കിട്ട്
ലെ നമ്മള്ക്കു- ഉം ഉം ഉം എല്ലോട്ത്തും കൊത്തിപെർക്കി നടക്കും.
ഉം വീട്ടില് കോയിണ്ടോ?
ഇല്ലൃ കോഴി അത് മാതിരി കോഴിണ്ടായിരുന്നു. പിന്നെ ഇവടെ അടുത്ത് പാട ണ്. അപ്പൊ അയിലങ്ങനെ പോയാണ്ട്. കുർക്കന്മാരൊക്ക പിടിച്ച് വല്ലൃതായിര്ന്ന് പിന്നെ പിടിച്ച് ഉം. അങ്ങനെ
ആഹ് ഇപ്പം പാടത്തൊക്കെ കുർക്കന്മാര് പച്ചാ പകല് കൊണ്ടോകും
ഉം നായ്ക്കളും കുറുക്കന്മാരും എല്ലണ്ട് പന്ന്യേളും
അ ആഹ് ഉം
ഉം ഉം
പ്പ പൊതുവെ എല്ലോട്ത്തും കോഴിക്കളൊക്കൊകൊറവാ അതേയ്ക്കും കോയി മുട്ടക്കക്കൊ ഇങ്ങനെ വെല കൂടണേ
ആഹ വെല കൂട്ണത് ഏത് വീട്ടിലും ഇല്ലല്ലോ
ആഹ പൊതുവെ കൊറവാ പ്പആദ്യന്നു അങ്ങനെല്ലയ്നിഅല്ലോ കൊറേ എല്ലാ സെൽത്തും വീട്ടില് കോയി എയ്നിയല്ലോ
ആഹ വളർത്താനാവൂല
ആഹ
പിന്നെ അയ്ൻ്റെ അപ്പി ഓരോന്ന് നോക്കുമ്പം ആർക്കും ആവുല വളർ ത്താനാവൂല ഹ്
ഇപ്പൊ അയ്നോന്നാമത് ഇതാ നായ്ക്കളും കീരി എന്തൊക്കാണ് ഉ അ ഓലൊ ക്കെ നല്ലോണ്ടാവ്ണ്ട് അപ്പോല് പിടിച്ചോണ്ടായാ പിന്നെ സാധനണ്ടാവൂലല്ലോ
ആഹ കീരിണ്ട് അത് എന്നെ കീരി ഇണ്ട് നായണ്ട് കുർക്കണ്ട് എല്ലണ്ട് ഉം അങ്ങനെ പിന്നെ ഒിവാക്കിയത കൂടെക്കെ ഇവടെങ്ങനെ നി ക്ക്ണ് ണ്ട് രണ്ട് കൂട്ണ്ട് കോയ്ക്കളില്ല ആഹ ആഹ
കാലിയായി കട്ക്ക
ആഹ ആഹ
ഇപ്പൊങ്ങനെ പൂതിയാവ്ണ്ട് പക്ഷെ ണ്ട് തോന്ന്ണുല്ല ആഹ്ണ്ട് വിചാരിക്കുമ്പോ പോറ്റാനും തോന്ന്ല്ല പക്ഷേ കോഴിമുട്ടങ്ങനെ വാങ്ങണ ആലോയ്ക്കുമ്പോ അവു ഇത്രകേ ഞങ്ങള് കോയ്മുട്ട ഇവിടെ ഉപയോഗിച്ച് തീർത്താറിയോ അന്നപ്പൊളൊന്നും അതിനൊരു നെലിം വെലിം ഇല്ലേയ്നി നമ്മള്
ഓലെ കിട്ടുഅല്ലല്ലേ
ആഹ എന്നുണ്ടാവും രണ്ടും മൂന്നും മുട എന്നും കൂട്ടില് പോയി ഇട്ക്കാൻണ്ടാവും ആഹ
ഉം ഉം
നെലിം വെലില്ലേനി തോന്നുമ്പൊ പൊരിക്കാ പുയിങ്ങ ആരേം വിരുന്നാര് വന്നാ ഓൽ ക്ക് കൊട്ക്ക ഒര് വെലല്ല ല്ലെനി ഇപ്പളാണ് പ്പ അയിന്റെ വെല അറിണെഹ് അതന്നെ അഹ് ങ്ങട്ട് ആലൊയ് ക്കുമ്പോ ഒന്ന് രണ്ട് പോര ഒരണ്ണത്തിനെന്നെങ്കിലും പോറ്റെയ്നി തോന്നിപ്പോവും
ആഹ ആഹ ആഹ
പാട്ണ്ട്
പിന്നെ മഴണ്ടോ
ആഹ ന്ന് രാവിലെ നല്ല മഴേനി
ആഹ രാവിലെ ഇണ്ടായിനി ഇപ്പം ഇപ്പ വെയില ഇവിടിം രാവിലെ ഉണ്ടായിനിയിപ്പം വെയിലാണ്
ആഹ
അവടെ വെയിലുണ്ടോ
ഇപ്പം വിൾച്ചണോ വെൾച്ചം വെച്ച് വെര്ണ് ണ്ട്
ആഹ ആഹ ആഹ രാവിലെ നല്ല മഴെയ്തു
ഹാ ഹാ ങ്ങളക് സ്
ഓ പോയി ഒക്കെ ഈ ടൈം ആവുമ്പോത്തിനൊക്കെ പോവും ചോറും കറിയൊക്കായോ ആഹ വള്ളം അടുപ്പത്തച്ചല്ലേ തൊടക്കല്ലൊന്നും കയ്ഞ്ഞിണ്ടാവൂല
ഇല്ലല്ല
ഏഹ ഏഹ ഇഞ്ഞൊക്കെങ്ങനെ ഇട്ക്കുലേ
ഉം
ഏഹ് ആഹ് ഇഞ്ഞൊറ്റക്ക്
ലക്നൗല് തീപ്പിട്ത്തൊക്കണ്ടല്ലോ
ആഹ് ആഹ് തീപ്പിട്ത്തോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ നോക്കിയിട്ടില്ല ട്ടോ ന്നാല് ഇതീല് ന്യൂസോക്കീല്ല ആഹ് ത് തീല് പത്രത്തില്ണ്ടാവുലേ
ആഹ് ആഹ്
ഏ പിന്നെവടെ ഇന്ന് വ സ്കൂൾ കുട്ട്യളെ വണ്ടി മർ ഞ്ഞാണ്ട് കൊല്ലത്തൊ എറ്റെ വണ്ടി മർഞ്ഞ് ണ്ട് ആഹ് സ്കൂൾ വണ്ടിയല്ല. അതെന്താ ട്രിപ്പറെന്തോ ആണ്. മണ്ണ് കൊണ്ട് പോവേന്യോന്ന്ണ്ട് ഉം ആഹ് മ ആഹ് മക്കക്ക, എത്രാള് മരിച്ചത്ള്ള അങ്ങല്ല, നല്ല പരിക്കുണ്ട് മര്ച്ചും ചെയ്ത്ണോന്ന്ണ്ട് ഏ അല്ല പോകാണ് ഇപ്പന്ന് രാവിലെ
ഏഹ് ഇന്ന് രാവിലെ
ആഹ് ബസ് സ്റ്റോപ്പില് കാത്ത് ബസ്സിന് കാ ത്ത്ക്കേര്ന്ന് അപ്പളാണ്
ഏഹ് ആഹ്
ഉം ഉം എത്ര ഞാൻ ത്ങ്ങനെ ഇതില് ന്യൂ ത്ങ്ങനെ
പെട്രോള് തീരാനൊന്നും കാത്ത്ക്കണ്ടോലെ പണി കിട്ടും ന്ന്
ആഹ് ആഹ് ആഹ് അതന്നെ എല്ലം വെല കൂടീണ്. പെട്രോളിനും വെല കൂടാണ് ആഹ് ആഹ് വെല കൂട. എല്ലത്തിനും വെല കൂടെന്നെ ഇഞ്ഞൊന്നും വാങ്ങണ്ടി ഒന്നും വാണ്ട. ഉം ഉം വണ്ടി ഓട്ടണ്ടാ ഒന്നും വാങ്ങണ്ട
ങ്ങള് വണ്ടിയോട്ടോ
ഞാന് ചെർതായിട്ടൊക്കെങ്ങനെ ഓട്ടും ഇവടെ വണ്ടി ഇന്റെട്ത്ത്ല്ല. ഞാൻ ഇന്റെ വീട്ട് പോവുമ്പളൊക്കെ
ആഹ്
അവുടെ അവിടെണ്ട് സ്കൂട്ടി. അപ്പ അങ്ങനെ ഓട്ടും വടല്ല. വടെ ഹസ്ബന്റ്ന് ആഹ് ആഹ് ഏഹ് ഇപ്പൊ അയിലെ അടു പൊർത്ത്ക്കങ്ങനെ പോകേല്ല അവിടൊക്കെങ്ങനെ ഓട്ടും പിന്നെ, ലൈസൻസും ഇതൊന്നും ഇട്ക്കാത്തോണ്ട്, ഇങ്ങളോട്ടോ ഉം ഉം
ഏഹ് ഞാനും ചെർങ്ങനെ പഠ്ച്ചീനി, പക്ഷെ ഇട്ത്തിട്ടും ആയിട്ടൊന്നുല്ല ഗ്രൗണ്ട് പോയിങ്ങനെ പഠിച്ചൊക്കെ റെഡ്യായീനി
ആഹ് ആഹ്
പിന്നെ അടെട്ട്, അഹ് വേം മറന്നോവൊല്ലൊലേ ധൈര്യം പോരാ
ആ ലൈ ധൈര്യങ്ങട്ട് വാണയ്ന്
ആഹ് ഓരോരുത്തര് പോവുമ്പങ കാണുമ്പ പൂത്യാവും
ആഹ് ആഹ് രണ്ടീസം പഠിക്കാൻ വാണ്ടി പോയിനി പിന്നെ അത് ഒക്കൂല, നമ്മള് പോയി പഠിക്കലൊക്കൂല, അയ്ന് മണിക്കൂർനാണ് പൈസ
അയ് ശെരി, ആഹ് ഇത് പിന്നെ ഇന്റെ ഹസ്ബന്റെന്നെ കൂടെ പ്പ ഇതാക്കിട്ട് പിന്നെ ഉം ആ ഗ്രൗ ഇവിടെ ഗ്രൗണ്ട്ണ്ടേനി. ഗ്രൗണ്ട് രാത്രി പോയിട്ട് ആരും കാണര്ത് യാച് വ്ഗ്ണെ ആ രെ കണ്ടാ മോശല്ലേ, അപ്പ രാ
ത്രിആയാ പിന്നെ വ് ആരും കാണൂലല്ലോ
കാണാനല്ലേ ആഹ് രാത്രി കൊറേ പഠിച്ചീനി പഠിച്ച് ഗ്രൗണ്ട് ഫു നള് കൊറേ കരഞ്ഞി കളിച്ചിനി
അഹ് ആഹ്
പിന്നാ ഒക്കെ മറന്നുപോയി ഇപ്പം ഇപ്പളും വീട് മുറ്റത്ത് മുറ്റത്ത് സൗകര്യല്ല മുറ്റത്ത് സൗകര്യം ഉണ്ടേ പിന്നെ മുറ്റത്ത്ന്ന് എങ്ങനെ എടു തോക്കിയാതി മുറ്റത്തയ്ന് സൗകര്യ ഇല്ല ആഹ്
ഇഹ് മുറ്റത്ത് സൗകര്യം ഉണ്ടായി പിന്നെ മുറ്റത്ത്ന്ന്ന്നോട്ടാ അല്ലേ ഗ്രൗണ്ട് വേണം അടുത്തൊക്കെ ആഹ് ശരി ശരി